ഹലോ ആ ഇപ്പ കേക്ക്‌ണ്ട് ഇണ്ടേ ഗ്രൂപ്പ് ഗ്രൂപ്പുകൂടെക്ക്‌ണ്ടെ ഗ്രൂപ്പ് കെർണം പൈച്ചുറാമന്റെ ലവൻ ചോദിച്ചു
ആഹ്
അവള പെണ്ണി മ് അപ്പോ എങ്ങനെ പരിപാലപ്പോം സാധനങ്ങള് എങ്ങനെ ഒരുക്കുവോ ആരുങ്ങനെ വല്ലാതെ ഏൽപ്പിച്ചിട്ടില്ല പോയി കൊടുന്നെരുവോ എന്താറിയിലല്ലോ ആദ്യാട്ടില്ലെ അപ്പൊ പാർട്ടി വേറെ ആയതുകൊണ്ട് അൻസാരി യാക്കും തന്നെ അയിനെപ്പറ്റി വല്ലാതെ അറിയില്ലാർഞ്ഞു
ആ ആ
എന്ത്‌ലീഗാരല്ലെ അപ്പോം ഞങ്ങളെന്താലൊരു ഉൻമേഷ തീന്ത ഉൺമേശ വാങ്ങിക്ക്‌ണു റഞ്ഞു ഏൽപ്പിച്ച്ക്കുണു അറഞ്ഞു
ആഹ് ഓല വക ഒലെ വക ഉൺമേശ ആഹ് ഇനിപ്പോ അനുറ്റും എന്തേലും കൊണ്ടാതിരിക്കൂലല്ലോ
ആ അനുറ്റ് എന്തെലും കൊണ്ടരാക്കാൻ പറ്റൂല അനു ഇതിനും പറയണ്ട് ഇതിനെകൊറച്ച് മുന്നേ വാടക ക്ക്. പാർത്തപ്പോ ആ ന്താ കാക്കു മിക്സി ഒക്കെ വാങ്ങിക്കൊടുതീനു പറയണ്ട്
ആ ആഹ്
ആ അനു ന്റെ ഇബള് ഷിബു അപ്പൊ അനി ചിഞ്ചു താ പറയണത് കാക്കുവിനൊരു മോസം വരരുതല്ലോ ഒര് കുടിര് ഞങ്ങൾ കൊടുക്കുമ്പം അപ്പ ഞാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇയ്യ് ഇപ്പ താത്തെയും ഇമ്മുട്ടിം ക്കെ കുടിരുന്നില്ലെ അപ്പം നിങ്ങള കുടീനെന്താ കൊടുത്തത് ചോദിച്ചയാ ഞാന് അ ഫാനെക്കല്ലെ അപ്പൊ പിന്നെ അ ഇതിപ്പോ ഒരിങ്ങനെ വല്യത് വല്യ ത് അപ്പൊ പറഞ്ഞപ്പോ അങ്ങനെ നോക്കുമ്പോ ഇജ്ജും ഇതതേമാരിക്കന്നല്ലെ അനക്കും മോസം വരരുതെ അ പാടില്ലാത്തത് പിന്നല്ലെ ഓല്ക്ക്‌ ഓല കാര്യങ്ങക്ക് മാത്രം മോസം വരരുത് ആ അപ്പൊ ഓല്പ്പം ഞമ്മളൊക്കെ ഫ്യാൻ കൊടുതാപ്പോ ഒരു റൈസ് കുക്കറും ഓല് മൂന്ന് പാത്രല്ലേ ഓള് കൊടുനിക്കണത്
ആഹ് കോട്ന്നോടുത്തത്
ഇപ്പ എന്തേനൊല് ആ ഡിന്നർ സെറ്റ് ആ എ ജ് ഇമ്മുട്ടി എന്തിനാ ച്ചോയിച്ചപ്പോ ഓർമല്ലാറഞ്ഞു
ആഹ് ഡിന്നർ സെറ്റ്ന അന്ന് കുടിരുന്ന ഇവട്ന്നും ഡിന്നർ സെറ്റെരുന്നു. ഇമ്മേറ്റും ഡിന്നർ സെറ്റ് വെടിച്ച് അവിട്ന്ന് ഓരും ഡിന്നർ സെറ്റ്
അപ്പൊ അവനെന്തിന ആ അപ്പം ഞാൻ ചോദിച്ചപ്പോ എന്തേനു ചോച്ചപ്പോ ഓക്ക് ഓർമ്മ ല്ലാർഞ്ഞു അപ്പൊ താത്താക്കുറ്റും ആ അ ആ മൂത്തച്ഛൻ ഓക്ക് മൂത്തച്ഛനാണ് കുടി ക്കണ അതൊന്നും മോസല്ല മതിയായല്ലോ അല്ലാതെ ഇപ്പോ ഒന്നായിട്ട് ആരും കടം കള്ളി വാകീട്ട് അതൊന്നും ഒരിക്കലും തി രിചിട്ടൂല
തിരിച്ച്കിട്ടൂല്ലാ ഇതാക്കൂല അപ്പ പിന്നെ അയിന് മാത്രം കയൂല കാക്കൂഅതന്ന പറഞ്ഞെ പേരൊന്നും എയ്തണ്ടാ ഇങ്ങട്ട് തന്ന പോല തന്നെ എന്താ ച്ച ഇജ്ജ് വ അങ്ങോട്ട് കൊടുത്തൊന്ന്ന്നെ പറഞ്ഞത് ആ ഹോലും ഇങ്ങട്ട് തന്നപ്പ പേരൊന്നും എഴുതിട്ടില്ലല്ലോ ഇനിപ്പൊ ആ എന്തേലും കൊടുത്തുക്കുണൂന്നുല്ല പേരിന് ഓല കയ്യില്ങ്ങാണ്ട് അങ്ങ് കൊടുത്തോളു ആ കൊടുക്കുക അത്രോള്ളൂ അല്ലാതെ ഇപ്പ ഒക്കപ്പാട ഒന്നു നോ ക്കിട്ട് എത്തൂല
പിന്നെ അയിന്റെ ആവശ്യൊലല്ലോ ഓൽക്ക് തന്നെ കുറെ ആൾക്കാര് തെക കിട്ടാനിപ്പോ ഗ്രൂപ്പ്കൾക്കൂടി വാട്സ്ആപ്പ് ഗ്രൂപ്പ്ടെ ഒക്കെ പിരിച്ച്ന്ന്ണ്ട് ഇപ്പോ ഓരോങ്ങള മുസ്ലിം ലീഗിന്റെ ഗ്രൂപ്പ് പറഞ്ഞ്ങ്ങാണ്ട് ഗ്രൂപ്പില് അഞ്ഞൂറുപ്യ ആണ് ആ മുസ്ലിംലീഗിന്റെ ഗ്രൂപ്പില് വനിതാ ഗ്രൂപ്പില് പറഞ്ഞങ്ങാണ്ട് ഇപ്പോ ഇങ്ങനെഓരോരുത്തര് അഞ്ഞൂറ്ന്നോക്ക പറഞ്ഞപ്പ അപ്പങ്ങനെ സുനീറ പറിണ്ട് ആ ഭാഗത്ത് ള്ളോർക്ക് എന്തായാലും കുടിർക്കല് ഉണ്ടാവൂലൊ അപ്പൊ ഇ ങ്ങള് ആ ഭാഗത്തില്ലോല്കൂടണ്ട മറ്റേ ഈ ഭാഗത്തില്ലോ ല് കൂടിയാ മതിന്ന്റി അപ്പൊആവാ ഗത്തിലോല്ഇന്നി എന്തായാലും ഗ്രൂപ്പിലും കൊടുക്കണം പിന്നെ പൈസ
ആ ഇഞ് പെരപ്പണിലൊ ഒരു പെര പ്പണി എറുപ്പിക്കടവും കാര്യങ്ങളും അതൊന്നും ഉണ്ടാവൂല്ല പിന്നെ പിന്നെതാണ് ഇ ഇപ്പ ആ പിന്നെ ഇഞ് ഇവര് വര വരുമ്പത്തിനുള്ളതൊക്കെ ഓലെടുക്കുത്ര ചെലവ് ഞമ്മൾ ഇണ്ട ക്കണ പരിപാടിന്റെത് ആഹ് അ പിന്നെ ആ നാല് മണിക്ക് ഉദ്ഘാടനത്തിന്റെ സമയത്ത ഇതിന്റെയൊക്കെ ഉള്ളത് ഓല അറീന്നാപറഞ്ഞു ചെലവ് പിന്നെള്ളത് ഫുഡിന്റെആ ഫുഡിന്റെ അറിയണ്ടരാ അത് ഇപ്പൊ പിന്നെ കുടിർക്കല് കയുമ്പോൾ ഓൾക്കന്നെ കിട്ടും
കിട്ടും ചെയ്യു. അപ്പൊ അപ്പൊ ഞാൻ ചോയിച്ചു ഇബ്ളോട്ങ്ങനെ ചോയിച്ചേ അപ്പം. ഫുഡിന്റെ ഒക്കെ എങ്ങനെക്കാരം അതും ആരേലും വഗേണോ യ്ച് അതും അ ആവകേല ല്ല അഹ് താത്ത. ക്കാരെ കൺ ക്ക് പറ്യട്ടെ അപ്പം അയ്ന സര്ച്ച് ഏൽപ്പിച്ചണം. കല്യാണത്തിന് ഏൽപ്പിചോലെട്ത്തെന്നെ ഏൽപ്പിച്ച ണംന്ന് പറിന് ണ്ട് ത് താത്ത പറിണ കണക്കിന സെര്ക്ക് ഏൽപ്പിച്ച ണം. താത്താനോട് എന്താ അനുസാരിയാക്കു ഇങ്ങനെ പറഞീനു. കണക്കൊക്കെ വെച്ചോ എന്തക് ഇത്ര പറഞ്ഞ കൺക്കും കജും ഒക്കെ ഇണ്ടായിക്കോട്ടെ ഒന്നൊക്കെ പറഞ്ഞീനുന്നറിയിണ്ട്.
ആ വൈന്നേരം ആവുമ്പോ പിന്നെ കൊറ്ച്ചൊക്കെ ഇതാവും ചെയ്യും. ആൾക്കാരുണ്ടാവും ഇ ങ്ങനെ താവുമ്പോ ഉച്ചക്കാവുമ്പോ പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാരങ്ങനെ തട്ടി കൂട്ടി പോകും.
പിന്നെ തിങ്കളാഴ്ച്യേല്ലേ അ പ്പ തിനൊ ക്കെ പണിക്കാരും ജോലിക്കാരുംന്നറിഞ് കാണ്ട്. അതൊക്കെ വൈന്നാരത്തിനാ. വെര്നതെ അപ്പൊ ഉച്ചക്കാണെങ്കി രണ്ടേരം രണ്ടേരം ഫുഡ് താക്കണ്ടേ ഒറ്റ പരിപാടിആവുമ്പോ സുഖായിപ്പി ഞ്.
ഒക്കൊ സുഗായി അറിണ് ഇണ്ട്.
ഉ ഏഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഓ ക്കൊഴിയുമ്പ ഇഞ്ഞ് കഴിഞ് കിട്ടും മാണ്ടേ. ഇംമ്പലീ രണ്ട് മക്കളെനൊള്ളു വേറെ ആരുല്ല
അഹ്
അവന അതനെ അതൊരു മൻസെത്ത്യന്നെന് അതേമാതിരിക്കെ ന ല്ലെപ്പൊ നമ്മളോടി ഇള്ളത്.
ആഹ് അടുത്തത് വരും.
ഉം ആഹ് അതേ മരിക്കന്നെ ബെഡും പണി കഴിഞ് വന്ന് കഴിഞ്ഞാ അതും അതിന്റെ ഫുള്ള് അയിന് ഇബട്ന്നേ ഒക്ക അതന്നെ ഇണ്ടാക്കും ഒന്നൊന്നും നോൽമ്പിനും തന്നെ ഒക്കെതന്നെ. ഉം
ഓരോ അത്ര ഇതല്ലേ അയിന് ആദ്യേ അങ്ങനെ ശീലായതാണ്. ഇതാ ആദ്യം ഇങ്ങനെ ശീലായതാണ്. ഉം പിന്നെ അംമനവും. മുഹമ്മറേയ്തരെ പെണ്ണ് ങ്ങള്ഒരീസം പറഞ്ഞു ഇന്നോട് ആഹ് ഞാൻ എന്തോഇങ്ങനെ പറഞ്ഞപ്പൊ ഇങ്ങളെ വീട്പ്പ ആ ഭാഗത്ത് കാള്ള പെര കുടി ർ ക്കിനിന്റെ മുന്നെ ഇങ്ങളെ വീട്പ്പാ ഭാഗത്ത് കാണില്ലേ പിന്നെ ആഹ് ഞാന് അയിലെ പോയപ്പോ കണ്ടു. ഇക്ക അവിടെ ഒരു വീട്ണ്ടാക്കി കൊടുക്ക് ണ് ല്ലേ ആ വീട് ആ വീട് കാ കാണാൻ പോയപ്പോ കണ്ടു പറ അവിടെ ഇക്കവിടെ വീട് ഇണ്ടായി കൊടുക്ക്ണ് ചോയിച്ചു ഞാന്. അപ പറ്ഞ്ഞു. അവിടെ ഇങ്ങനെ അൻസാരി ട അവിട വിട ആഹ് അത് ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ ഇതിന്റെ വകാ യിട്ടല്ലേയ്ച്ച്
ആഹ് ആഹ് ആഹ് തേപ്പും പിന്നെ കല്ലും തോണ് ണ്ട് തേപ്പും മൂപ്പരെ വകെ ഏഹ് കല്ല് കല്ലാണ് പെരക്കില്ല കല്ല് മൂപ്പരവഗ്യെ അങ്ങനെ എന്തോ ആണ്. തേപ്പിന്, പാർപ്പിന് മൗലാനീന്ന് ഇത്ട്ടിക്ക്ണ് കാര്ണം കൂറിം കാര്യൊക്കെണ്ടല്ലോ. അത് പറഞ്ഞു ഇപ്പൊ. കൊറിയ എന്താ പെര്പ്പണിക്കില്ലേ ഇതൊക് കല്ല്.
ആഹ്
വെര വക. ആദ്യം പറഞ്ഞ് അങ്ങനെ ആദ്യം പറ്ഞ്ഞീന്യോ. അത് കാണാൻ പോയതേക്കാരം ആണെങ്കിലേ.
പോയിന്നൊ. അപ്പൊ അന്നോല് ഇവിടെല്ലെ നിന്നീനെത്. ഞങ്ങളെ ബേക്ക്ത്ത പെരെലല്ലേ. അപ്പൊ അവിടുക്ക് വന്ന്ക്കുണു തോന്ന്ണ്ട്. അപ്പ അങ്ങനെ പെരെ കണ്ടീനു അറന്ന്.
ആഹ് ആഹ് ആ് അപ്പൊ ഓള് കുടികൽന്ന് വന്നിട്ടില്ലേ ഇമ്മു ഉണ്ടായിനു ഇമ്മു സുനീറൊക്കെ ഉണ്ടായിനു മണി നാട്ടിലുണ്ടാവൂലേ ഒരിക്ക ഇടക്കൊര് പോക്കല്ലേ ശ ശ ശരി ഉം ഉം ആഹ് ആഹ് അവിടന്നല്ലാരും ര പേ ആയിരട്ടു പേരക്കരു ഉണ്ടായി അടക്കിണ്ടായിന്നു
ഉ പറഞ്ഞ അന്ന് പിന്നെ പറഞ്ഞ പോല അവന് വരരുന്നിട്ടൊന്നും ല്ല വാർത്തേശൊക്കെ എല്ലാരും എത്തിക്ക്ണ് പറ അയിലെ അപ്പുറത്ത രണ്ടു പേർക്കാര നമ്മള് വിട്ടു പോയി അയിന്റെ പിന്നെ ഇങ്ങനെ പറയാ ഒരടങ്ങാറ് ഷാഹിനന്റി അപ്പുറത്തെ നമ്മ താജിന്റെ താഴെ നമ്മള് കേയറിപ്പോയപ്പോഞ്ഞം പറഞ്താ രതാ പെരന്നാവോ ഞമ്മള് കേറി പോയ അയ്‌ന്റെ പൂള ആ പൂളെറുക്കാൻ പെയക്ക അവിടെ ആളെ ചോദിച്ചപ്പോ കണ്ടതല്ല ഒക്കെ പെയക്കണന്ന റഞ്ഞു അങ്ങനെ നമ്മള് കേറിപ്പോയില്ലേ പിന്നെക്കെ കുടരിക്കലൊക്കെ കഴിഞ്ഞിട്ടണ്ടയിറ്റഇപ്പ മീനമോളം
അവിടെ മാത്രംല്ല എല്ലാർക്കും
ആഹ് എല്ലർക്കുണ്ട് ആ രണ്ടു പേര മാത്രം പിന്നെ മറ്റേതാ മേലത്തെ പേരി അത് ആരാ പിണ്ർ എനിക്കും അറിയില്ല ഉം അങ്ങനങ്ങനെ പോരും ചെയ്തു പിന്നെപ്പപ്പോ ഇപ്പളാണ് അയ്ന്റെടങ്ങേറ് ഇപ്പ മുപ്പത്തിരെ പരെ കാണാവരണ ന്ന് കരുതിന്നു കുടിക്കൽ ഉണ്ടായില്ല ല്ലൊ അതെ എന്താ പറ ഇടയ്ക്ക ഇടക്ക ഇങ്ങനെ കാണുമ്പോ ഒരു എടങ്ങേറണ് അങ്ങനെയ കാകുമ്പ നമ്മക്ക്
നമ്മുക്ക് ഇപ്പളാണ് പരിജ കാരണ നമ്മക്ക് അവിടെന്നും പരിചയല്ല ഉം അല്ലെ പിന്നെ ഇമാര് മുന്നിൽക്ക് ഇറങ്ങി വരണം ഇതോല മുന്നിക്ക് ഇറങ്ങി
ഓൽക്ക് എന്തത്ത അറിങ്ങിക്ക്ണത്
ഉം ഓല് പറ
നി ആ നിശന്റെ ഇമ്മന്നൊ ട് ജന്നാ വരനു ചോദിച്ച എന്നാ ഞാൻ വരണ്ട ചോദിച്ചു
ആഹ് ഉം
ഇപ്പ ഇണ്ട് ഇപ്പൊ ആയി അതകുമ്പോത്തിന് ഹലോ ഹലോ ആപ്പ കേക്കണ്ട് ഇനി കല്യാണം ഇണ്ടാവ ച്ചെങ്കില് പിന്നെ പൈചീസ്ത്തിലനൊക്കെ പോരന്നൊക്കെ പറഞ്ഞീന്ന് എന്ത കാട്ടണോ ആവോ ഒന്നും പറീണില്ല ച ഇപ്പ വരുള്ളൂ പ്രാവശ്യം ന്ന് പറണിണ്ട് എന്താ വച്ച കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങള് ഇപ്പങ്ങട്ട് പോന്നിട്ടള്ളൂ ല്ലോ പിന്നെ പണി ഇല്ലെങ്കി പിന്നെ അവിടെ കുത്തിർന്നിട്ട് കാര്യല്ല ആഹ്
ഉ
ടീച്ചർട്ടപ്പ് അടുത്ത മാസംഅപ്പൊക്കെ ആ സമയത്തക്കെ പോല ലണ്ടൻക്ക് പോവാണച്ചി സുഖയ്നു ഓല് ഇപ്പൊ ഈ മാസം പതിനഞ്ചാംതി ആത്ര പോണത് ഇന്നട്ട് ഒരു മാസത്തിന് ഇന്നിട്ട് അടുത്ത മാസം പതിനഞ്ചാം തീയതിമ്പ തിരിച്ച് പോരും ചെയ്യുന്ന
ഏഹ് അവധി തീരതില്ലല്ലോ
ആഹ് ഒരു മാസല്ലേ പിന്നെ ഓ ജൂലൈ ഫസ്റ്റ് ഉള്ളൂ സ്കൂൾ പൂട്ടാ അവിടെ അത് കഴിഞ്ഞിട്ട് അല്ലെ പോരാൻ പറ്റും അപ്പത്തിനും ജോലി വരും ചെയ്യും അക്കാരൻ എന്താ കാട്ടണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ടിക്കറ്റിന്റെ റേറ്റ് നല്ല അത്യാവശ്യം നല്ല റേറ്റും അല്ലേ വരാണണിച്ച് പൂതിണ്ട് ഇപ്പരാണ് അപ്പ അത് അങ്ങനെയായോണ്ടേ
ഏഹ് ഏഹ്
പെരെ പെരെ നിന്നിട്ടില്ലല്ലോ ആ ഒരു മാസം നിന്ന്ങ്ങട് അങ്ങനെ പോയ തന്നെ
പൂതി തീർന്നിട്ടില്ലല്ലോ ആഹ് പിന്നെ എന്താ ഓരോ ഒഴിവ് പെരെന്റെ ഉള്ളിൽ നിൽക്കാൻ ഒഴിവ് കിട്ടിട്ടില്ലല്ലോ ഒഴിനലാണ് ഏറെ പൂതി ഉണ്ടാവേ നമുക്ക് പെരെൻ്റെ ഉള്ളില്
അപ്പൊ ഞാനപ്പ ഓ ചെറുക്കനേറ്റും കിട്ട്താവയും ചെയ്ത ഓന്റെ കളി ഇതും കണ്ടിട്ട് ഒരു ഇടങ്ങേറാണ് ഇങ്ങനെ ഞങ്ങള് ഇങ്ങനെ ലിവിംഗ് റൂമിലൊക്കെ കുത്തിരുന്ന് വീഡിയോ കോള്യ്യും ഉമ്മ പറയും തെറിച്ചൊന്ന് അവിടെ കുത്തിരിക്കാൻ എന്തോരു പുതിയാണ് ലേന്ന് ഉമ്മണ്ട് പറയും ആഹ്
അവനാൻ്റെ പെര എന്ന് പറയുമ്പം വേറെ തന്നെയല്ലെ അപ്പം അവിനന്ന് പിന്നെ പാർക്കില് വേറെ ഒടുത്തുന്ന് പറഞ്ഞ മാരിയാണ് ഇപ്പെ
ആഹ് അപ്പ അങ്ങനെ പറയുന്നുണ്ട് ഇനി എന്ത കാട്ടണോ ഇങ്ങനത്തെ നോക്ക്ന്നോ ഇങ്ങനെ നോക്ക്ന്നോ ഒതുങ്ങി കിട്ടിയ ഒരു ആറു മാസം നാട്ടിലും ആറു മാസം ഇപടയും അങ്ങനെ വണ്ടി പോരുമ്പോ ആ വണ്ടി പോരുമ്പോ റെൻ്റിനോടുത്ത് പോരും ചെയ്ത് കഴിഞ്ഞാ അവനാൻ്റെ ചെലവിനുള്ളത് മാസതിലുള്ളത് കിട്ടും ചിച്ചും അതിന് ആദ്യം നോക്ക്ന്ന് ഒതുങ്ങണ്ടേ ഒന്ന് ഒതുങ്ങിയാലല്ലേ ആ മേലക്ക് മേലക്ക് മേലെയാണ് ഉമ്മ ഉം
ആയിക്കോട്ടെ
ഉം സുഖയിരിക്ക